ആഹ്
കേൾക്കാൻ പറ്റുന്നുണ്ടോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് ഇണ്ട് കേൾക്ണ്ട് അങ്ങട്ട് കേക്ക്ണില്ലേ
ആഹ് എവിടെ വീട്ടിലാ
ആഹ് വീട്ട്ല് അനെന്ന് വീട്ട് ല് എന്നെണ് ഇവിടെപ്പ അങ്ങനെ എന്താ പരിപാടി വെച്ചാ വെറുതെ ഇന്ന് മോന്റെ ബർത്ത്ഡേ ഏനി അപ്പൊ പായസൊക്കെണ്ടാക്കിനി അപ്പൊ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാ
ആഹ് ആഹ്
എന്താ എന്നിട്ട് വിശേഷൊക്കെ
സുഖമായിട്ടിരിക്ണ് വൈകുന്നേരത്തെ ചായടയും പരിപാടിയൊക്കെ ആയിടിങ്ങനെ ഇരിക്കെയിരുന്നു കാലത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊന്നും പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ മഴക്കൊന്ന് ഇങ്ങനെ നിന്ന സമയായതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ മുറ്റത്ത് ക്കു കൂടെക്കെ ഇങ്ങനെ നടക്കായിരുന്നു അപ്പൊ ഭയങ്കര കൊതുകിന്റെ ശല്യം വന്ന് മഴ പെയ്തിട്ടാ തോന്നുന്നത് ഭയങ്കര കൊതുക് അത് ഇങ്ങനെ മേൽ കടിച്ചിട്ട് ഭയങ്കര ചൊറിച്ചില് വരാ അപ്പ അങ്ങനെ വീണ്ടും അഴത്ത് കേറിയിരുന്നതായിരുന്നു
അത് ഇവിടെക്കെ ഇണ്ട് കൊതുക് നല്ലോണം ഇണ്ട് ആയിക്കൂടെ ഈ പുല്ലൊ പുല്ലൊക്കെ ക്കങ്ങോട്ട് മുളച്ചിട്ടേ നല്ലോണം ഇണ്ട് ആഹ്
എന്തെക്കെ
ആഹ്
വേനൽക്കൊക്കെ കരിഞ്ഞു നിന്ന മാതിരി ആയിരുന്നു ഇപ്പൊ നല്ല പച്ചപ്പില് ഇങ്ങനെ കാണുന്നത് നമ്മള് വയന നാടും ഊയൊക്കെ ഇങ്ങന ടൂറിസ്റ്റ് പോകുമ്പോൾ കാണുന്ന പച്ചപ്പ് പോലെയാണ് മുറ്റത് മുറ്റത്ക്ക് നോക്കിയാൽ ഇപ്പൊ എങ്ങനെ പെട്ട പെട്ടെന്ന് ഇത്ര അധികം പുല്ല് വന്ന് അറിയെന്നല്ല
ഞാൻ ഇങ്ങനെ പറയെ മുറ്റന്ന് ഞാൻ പറയെ റോട്ട് കൂടെ പോണോല് വിചാരിക്കണ്ടാവ ഈ പരയത്തെ പെ എന്താണ് പെണ്ണിന് ഒന്നും അറിയ എടുക്കാൻ മടിയാ തോന്നുന്നത് കാരണം അത്ര യീം പുല്ല്ണ്ട് മുറ്റത്ത്ന്ന് പറയും ആൾക്ക ര് പോണെകണ്ടാല് ന്അറി ഞാനെ ആഹ് ആള് താമസല്ലാതെ ത്ത് ആഹ് ശരിയാണ് എന്നിട്ട് ഞാൻ എന്താട്ടി ഇത്
ക്ക പറയാം മൊറ്റടിക്കായിട്ടാണ് അങ്ങനെ ന്ന് ന്നൊക്കെ പറയും
ആഹ് മുറ്റടിക്കഞ്ഞിട്ട് പിന്നെ അങ്ങനെയല്ല മഴ മയഒക്കെ പെയ്യുമ്പോ മുറ്റടക്കാൻ പിന്നെ രാവിലെന്നും കഴൂല്ല പിന്നെ
ആഹ് രാവിലെ നമ്മള് പിള്ളേരെ തര ആഹ് ഓരോന്ന് സ്കൂള വിടണ മദ്രസ് ടുന്ന ഒക്കെ തിരക്കായിരിക്കും പിന്നെ ഈ മഴക്കാലത്ത് മാറ്റടിക്കാന് അതി ഇലകളൊന്നും നമ്മൾ ചൂലൊണ്ട് അടിച്ചാൽ പോന്ന് കിട്ടു കിട്ടൂല്ല വെള്ളം വാർന്ന ടൈം ആവണം നാലേ കുറച്ച് കൂടും അപ്പത്തിന്നും ഉച്ചക്കെ അപ്പ നമ്മളെ പണികളൊക്കെ കയിഞ്ഞ് നമ്മളൊക്കെ കളിയൊക്കെ കഴിഞ്ഞി ടൈമ് ഏക്കാരം അപ്പ പ്പി ന്നെ നമ്മള് മണ്ണിലൊക്കെ ഇറങ്ങാൻ നമ്മള് ഇഷ്ടപ്പെടൂല
ആഹ് ശരിയാണ്
നിങ്ങൾ പറഞ്ഞ പോലെ ഏകദേശം അങ്ങനെന്താ പുല്ലുംന്തൊക്കെങ്ങെ കാണുമ്പോ എന്താപ്പ ഇവിടെ ഇങ്ങനെ വിചാരിക്കും പിന്നെ ചെല വീടുകളൊക്കെ ലോക്ക്‌ ഇട്ടുള്ള മു റ്റാവുമ്പോ പിന്നെ അത്ര അറിയില്ല അല്ലാത്തവരുടതൊക്കെ മുറ്റ എങ്ങനെ
ആഹ് അങ്ങനെ ആഹ് ആഹ് എല്ലായിടത്തും അങ്ങനെക്കാ കാരണം വേ പെട്ടെന്ന് വളരുവാ ചെയ്യുന്നേ പുല്ലൊക്കെ ഇപ്പോ എന്തെങ്കലും മൊളക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് എന്തേലും ചെടികൾ ഇതൊക്കെ വിത്ത് ചാടിക്കെ ഈ സമയംആകുമ്പോ വേഗം മൊളച്ചു വരുല്ലോ അങ്ങനെ ഇണ്ടാവോ എന്താ എന്നിട്ടേ വൈകുന്നേരം ചായക്ക് സ്നാക്സ് യിട്ട് എന്താ ഉണ്ടോ
അത് സ്നാക്സ് ആയിട്ട് കഴിക്കാല്ലേ കാലത്ത് നമ്മൾെന്താണ ഉണ്ടാക്കില്ല് അങ്ങനത്തൊക്കെ കടി ഐറ്റംസ് തന്നെയാണ് ഉണ്ടാക്കൽ കൂടുതലും
ആഹ് ആഹ്
പിന്നെ അത് കഴിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ എടക്ക് ഇങ്ങെ കയി പിടിച്ച് കഴിക്കും ക്കുംന്നല്ലാതെ വൈകുന്നേരങ്ങളിൽ പലഹാരം പോലെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറില്ല
ആഹ് ആഹ് ആഹ് ഉച്ചക്കാ ചോർന് എന്തേനു?
ഉച്ചക്ക് ഇന്ന് പിള്ളേരൊക്കെ വീട്ടിലുള്ള കാരണംന്ന് ബീഫൊക്കെ വാങ്ങി ഇപ്പോൾ ബീഫാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഒരേ റേറ്റ് തന്നെയാണ് ഇവിടക്ക് വരുന്നത് ഇപ്പോ ട്രോളിങ്ങ്കൂടെ ആയപ്പോൾ ഫിഷിനൊക്കെ ഭയങ്കര റേറ്റ് തന്നെയാണ് ഇവിടൊക്കെ അപ്പൊ അവർക്ക് ഫിഷിനേക്കായ ഒന്നും കൂടെ അവർക്ക് ചിക്കനോടാണ് താല്പര്യം ഇപ്പം ഫിഷ് വാങ്ങ ങ്ങാണെങ്കിൽ മുള്ളില്ലാത്ത ഐറ്റംസ് അങ്ങനത്തെയക്കെ നോക്കിട്ട് വാങ്ങണം മുള്ളക്കെള്ളതണെങ്കിൽ അവർ കഴിക്ക് ക്കത്തില്ല ഇത് മുള്ള് തടയാന്നും പറഞ്ഞിട്ട്
ആഹ് ആഹ് ആഹ്
അങ്ങനെ
ശരിയാണ് പിന്നെ മത്സ്യമൊന്നും ഇപ്പം വാങ്ങാനും പറ്റൂല അപ്പൊ ഇങ്ങനതില്ലാത്തോണ്ടന്നാ ട്രോൾ
പഴയതാണ്
ആഹ് ഞാനിപ്പ ഇന്ന് വാങ്ങീട്ട് ഒരു രസന്നില്ല ഒരു വേറെ എന്തോ ഒരു ടേസ്റ്റ്
ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നുമായരിക്കും അല്ലെ നമുക്ക് ആ ഫ്രഷ് കിട്ടണ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്യ അല്ലെ
അതില്ല കറി വെച്ചത് പിന്നെ പുളിയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെം കൊഴപ്പ
അത് ടേസ്റ്റ് അറിയത്തുണ്ടാവില്ല അപ്പൊ ആ പുളിയുടെ രസൊക്കെ അ അങ്ങനെ ഫിഷ് ഇതക്കെ കഴിച്ച ശീലമുള്ള അവർക്ക് അത് എന്നും കിട്ടിയേ തീരുള്ളൂ
ആഹ് ആഹ് വറുത്തതൊക്കെ ഒരു വേറെരു ചൊയ പോലെ തോന്നാ പിന്നെ എന്തെങ്കിലൊക്കെ കഴിക്കണ്ടെ വിചാരിച്ചാണ് കഴി ഴിക്കും ചെയ്യും എന്തുവാണ് ആഹ് വീ ആല്ല ഇവിടു ത്തു കൂടെ പോകും മാർക്കറ്റ് ഒന്നും ഞമ്മക്ക് ഇവിടെ അടുത്തൊന്നുമില്ല കുറേ പോകണം വീട്ടിലിങ്ങനെ ഇങ്ങനെ റോട്ട് കൂടെ കുടിസിലൊക്കെ കൊണ്ടപോകലേ മീൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊണ്ടപോണല്ലോ അടുത്തുന്ന് വാങ്ങണം ആഹ് ആഹ് ആഹ് അങ്ങനെ വാങ്ങണ
ഇപ്പ നമ്മളുടെ വീടിന്റെ നമ്മുടെ വീടുകളൊക്കെ ഉള്ളേരിയില് ആണെങ്കിലും ഇങ്ങനത്തെ വണ്ടികളിലൂടെ പ പച്ചക്കറി ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും ഫിഷ് ആയിട്ടും എല്ലാം ആ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ആ കടെ പോകേണ്ട ഒര് ആവശ്യം വരുന്നില്ല ഈ ഉള്ളേരിയയില് താമസി ക്കുന്ന ആളുകൾക്കൊക്കെ അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ് മറ്റേത് നമ്മൾ എന്തു വേണമെങ്കിലും കടയിൽ പോകേണ്ട ഒരു ആവശ്യം വരിയാണ് ചെല ആളുകൾക്ക് പോവാൻ ഇന്നൊക്കത്തെ കാലത്ത് വണ്ടി ഉണ്ടാകുമ്പോ വണ്ടിയൂള്ള ആളുകളൊക്കെ പെട്ടെന്ന് പോയിവരും വണ്ടിയൊക്കെ ഇല്ലാത്ത ആളുകൾക്കൊ ക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ട് അപ്പ ഇങ്ങനൊക്കെ വരുന്ന വണ്ടികളും ഉണ്ടാവുമ്പോ അവർക്ക്തൊരു ആശ്വാസമാണ്
ശരിയാണ് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊന്നും ആരും കൊണ്ടന്നരാനുംല്ല പിന്നെ അതിനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുടിസിലിങ്ങനെ കപ്പന്റെ കപ്പ എല്ലാ ഞായറാഴ്ചിം വരും ഏഹ് ഇതില് ഒരു ഗുഡ്സിൽ അക ഭയങ്കര കാര്യാണ് ഞങ്ങക്കൊക്കെ
ആഹ് അങ്ങനെ സ്ഥിരം വരുമ്പോ നമ്മൾ ആ ദിവസം ആ ടൈം കാത്തിരിക്കുന്നു ഇങ്ങനെ വണ്ടി വരാ ല്ല നമുക്ക് ആ വണ്ടിന്ന് വാങ്ങിക്കാന്നുള്ളരു ഇതില് നമ്മൾ ഇരിക്കും.
ഇനിയിപ്പോ അതേപോലെ തന്നെട്ടോ ഇനിയിപ്പോ എന്താണ് മറ്റേ സാധനങ്ങളൊക്കെ നമ്മള് തൊടക്കണ മോപ്പ് പിന്നെ അങ്ങനെ കൊട്ട അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ആയിട്ട് ഒരു വേറൊരു ദിവസം ഒരു ഒരു കാക്ക അങ്ങനെ കുടിസില് അങ്ങനെ വരലിണ്ട് ആ വേറെ ഇപ്പൊ ചവിട്ടി അങ്ങനെ എല്ലാം ഉണ്ടല്ലോ ചൂല് അങ്ങനത്തൊക്കെ വരുന്നുണ്ട് എ എന്തു ആണെങ്കിലും ആഹ ആഹ ആഹ ആഹ ഇനിയിപ്പോ അയാൾ നമ്മൾ അയാൾ കൊണ്ടുവരുമ്പോ അയാൾടെ അടുത്തില്ലാന്ന് പറയാണെങ്കിൽ അയാൾ അടുത്താഴ്ച വരുമ്പോ ഞമ്മള് പറഞ്ഞാൽ മതി ഏ എന്നാ പിന്നെ അടുത്ത ആഴ്ച അയാള് അതുപോലെ കൊണ്ട് തന്ന് തരും.
ആഹ് അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ മൊത്തം ക്യാഷ് കൊടുത്തിട്ടാ അതങ്ങനെ അടവ് എങ്ങനെയാണ് അവര് തരാറ്
അടവി അടവിനും ഉണ്ട് ഇനിയിപ്പം റെയക്കം കാശ് കൊടുക്കാണെങ്കില് അങ്ങനെയും തരും. അടവിനാണെങ്കിലും അങ്ങനേം തരും ഉം നമ്മള് പിന്നെ ആഴ്ചക്കാഴ്ചൊക്കെ വരുമ്പോ എന്താണ് ഉള്ളത് വെച്ചെങ്കിൽ ആഹ
മേടിക്കണേക്കായി അവർക്ക് ഇങ്ങനെ അടവിന് കൊടുക്കുമ്പോ ഒരുപാട് സാധനങ്ങൾ വി വിറ്റ് പോവേം ചെയ്യും നമുക്ക് പൈസ കൊടുക്കാനും ബുദ്ധിമുട്ട് ട്ടില്ലാത്ത രീതിൽ ഓരോ സാധനങ്ങൾ മാറി വേടി
അവർക്കും തന്നെ ലാഭാണ് നമ്മള് റെക്കം കാശ് കൊടുക്കണേൽ ഏറേ ച്ച് അവർക്ക് ഏറെ കിട്ടുന്നുണ്ടല്ലോ ആതിമന്ന് അപ്പൊ അവർക്കും അതൊരു ലാഭാണ് ആഹ് ആഹ് ആഹ് എല്ലാം ഉണ്ട്ട്ടോ എല്ലാ സാധ സാധനങ്ങളും ഉണ്ട് നമ്മുക്ക് അങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യോന്നുല്ല എല്ലാം കൊണ്ടുവന്ന് തരും അവര് എന്താ വേണ്ടത് പറഞ്ഞാല് ഞങ്ങളൊക്കെ ഉള്ളേ വെയിലാണ് അങ്ങാടി പ്പുറത്തൊന്നുല്ല എന്നാൽ തന്നെ ഞങ്ങക്കൊക്കെ നല്ല എല്ലാം കിട്ട്ണ ഭയങ്കര ഉപകാരാണ്
ആഹ്
ആഹ്
ഇപ്പൊ ഈ പച്ചവണ്ടി പോണ പോല തന്നെ അതിലൊക്കെങ്ങെന ഉണക്കമീൻ്റെ വണ്ടികളും പോകാറുണ്ട് ആ വീക്കിലിലൊക്കെണ്
ആണോ ഏഹ അതോന്നും അതിലില്ല എന്നാല് ആഹ
ഉം അതിപ്പോ ഇങ്ങനെ തുടങ്ങിയതാണ് ആഹ് എല്ലാം തരം ഉണക്ക മീനുകളും ഇങ്ങനെ
ഹേ, അങ്ങനെ കൊണ്ടരൂല്ലേ ആഹ ആഹ ബേക്കറി ഒക്കെ ഉണ്ട് ബേക്കറി ഒക്കെ ഒരു വണ്ടിയില് ബേക്കറി ഉണ്ട് അതേപോലെ മുട്ട കൊണ്ടരും. ബേക്ക് ബേക്കറിണ്ട് അതൊക്കെ കിട്ടാറുണ്ട് ഞങ്ങക്ക് പിന്നെ ഈ ബ്രെഡ് പോല ത്തെ പിന്നെ പാല്
ബേക്കറി വണ്ടി ഇതിലെ പോവാറില്ല പാലൊക്കെ ഞങ്ങളവിടെ സൊസൈറ്റി റ്റി അങ്ങനെ പോയി മേ പിന്നെ എട് അടുത്ത വീടുകളിലൊക്കെ പശുവിനെ വളർത്തലുണ്ട് അപ്പൊ പിന്നെ അവർക്ക് പശ വീട്ടിലേക്ക് ഇങ്ങട്ട് കെട്ന്ന് തരും
ആ എളനാട് എന്നട്ടൊരു പാലില്ലേ അതൊക്കെ ഇങ്ങനെ കൊണ്ട് വരും ഇങ്ങനെ ഒരു ഇതീല് അതേപോലെ ഈ ബേക്കറി ഐറ്റംസ് എല്ലാ അതും ഇങ്ങനെ ചിപ്സ് അങ്ങനെ വറുത്തതൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടൊവാറുണ്ട് ആഹ്
ഇപ്പൊ പിന്നെ ചക്കടെ സീസണല്ലേ നിങ്ങള് അങ്ങനത്തെ ചക്ക വറവൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
ചക്കന് ഞങ്ങൾക്ക് അങ്ങനെ ചക്ക ഇല്ല പക്ഷെ ഞങ്ങക്ക് ഇങ്ങനെ ആരെങ്കിലുക്കെ ആയിട്ട് തരും. അപ്പൊ നമ്മള് അഹ് പഴു കിട്ടും അല്ലെങ്കിൽ ഒന്ന് കൂട്ടാൻ വെക്കാനൊക്കെ കിട്ടൊള്ളൂ അല്ലാണ്ട്
ആഹ് വീട്ടിൽ സ്വന്തായിട്ട് ചക്ക ഇണ്ടാവില്ലാല്ലേ ആഹ് നമ്മള് വീട്ടിൽ തന്നെ ചക്ക ഇണ്ടാവുമ്പോ നമ്മളതിനൊക്കെ പ്രി യം മറ്റേ നമ്മക്ക് കിട്ടണത് വേഗം പഴുപ്പിച്ച് തിന്നാനും കൂട്ടാൻ വെക്കാനും ആ ഒരുതിലേക്ക് പൊരും മറ്റേ നമക്ക് ധാരാളം ഇണ്ടാവുമ്പളാണ് അങ്ങനെ ചക്കൊണ്ട് എന്തേലും വിഭവങ്ങൾ ഇണ്ടാക്കാനൊള്ളതൊക്കെ തോന്നോള്ളൂ
തോന്നു ആഹ് ഇല്ല അങ്ങനെയൊന്നൂല്ല ആഹ് മാങ്ങന്നെ ഒന്ന് രണ്ട് ചെറിയ മാവ് ചെറിയ മാവ്മ്മല് കൊറച്ച് മാങ്ങ ഒരു ആറോ ഏഴോ മാങ്ങേയൊക്കെ അങ്ങനെയൊക്കെ ഒള്ളേ നി പിന്നെ ആഹ് മാങ്ങ ആഹ് അത്രേ ഒള്ളേനി അത്രേ ഒള്ളൂ പിന്നെ ഇങ്ങനെ വീ വീട്ടിലൊക്കെ പോവുമ്പം ഞാനങ്ങനെ കൊറേ മാങ്ങേക്ക അങ്ങനെ കൊണ്ടരും അങ്ങനെ കിട്ടാറുണ്ട് ഇങ്ങനെ ആരേങ്കിലൊക്കെ തന്നതും വീട്ടിലൊക്കെ ഇണ്ട് അപ്പൊ വീട്ടിന്നൊക്കെ അങ്ങനെ കൊണ്ടോരും ഉം മാങ്ങയൊക്കെ അങ്ങനെ കിട്ടും ന്നാലും ബുദ്ധിമുട്ടൊന്നുല്ല ചക്കേം മാങ്ങയൊക്കെ അങ്ങനെ കിട്ടൂട്ടോ
ചക്കേം മാങ്ങേ നമ്മള് ആഗ്രഹത്തിന് നമുക്ക് കഴിക്കാൻ കിട്ടും സ്വന്തം വീട്ടില് ഇല്ലാങ്കിലും അവിടന്നായിട്ടും മറ്റുള്ളോടുത്തുന്ന കിട്ടീട്ടൊക്കെ
ആഹ് അങ്ങനെ കിട്ടും ഉം അങ്ങനെ ബുദ്ധിമുട്ടിട്ടൊന്നുല്ലറിയ ചക്ക വറുത്തതൊക്കെ അങ്ങനെ ഇ ണ്ടാക്കി വെച്ചാ മതി കുട്ടികൾക്കൊക്കെ ഇഷ് ട്ടേക്കരം നമ്മള് ഒരു കുപ്പിയിലോ നല്ലൊരു അടപ്പുള്ളതിലിട്ടച
കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് പൊറത്തുന്ന് ഒക്കെ മേടിക്കുമ്പോ നല്ല റേറ്റ് വരുന്നുണ്ട്
ആഹ് ഭയങ്കര ഇതാണ് ഇതിന് ചക്കെ ക്കൊക്കെ
ഉം
ഇങ്ങനെ വാങ്ങുമ്പോ അത്ര കൊഴപ്പല്ലാറിയാ
അങ്ങനെ എന്തേലും വരുന്നുണ്ടോ വീട്ടില്
വീട്ടിലൊ വീട്ടില് ഇത്ണ്ട് ചിക്കുല്ലേ അത്ണ്ട്
ആഹ്
പിന്നെ എന്താ ഇണ്ടാക്ക്ണ്ട് ഇണ്ടായിട്ടില്ല പക്ഷെ എന്താണ് ഇതായിട്ട്ണ്ട് എന്താ പറയാ എന്താപ്പയിന്റെ പേര് ഇപ്പ ഇന്ക്ക് ശരിക്ക് ആഹ് തൈകളങ്ങനെ വെച്ചിട്ട് ഇണ്ടാവ്ണൊള്ളു
ഒക്കെ വരുന്നുണ്ടല്ലേ ഞാന്
ആഹ് അതൂണ്ട് അതൊക്കെ വെച്ച്ക്ക്ണ് പക്ഷെ കായ് ഇണ്ടായിട്ടില്ല റംബൂട്ടാനൊക്കെ ഉണ്ട് ഇന്ക്ക് അതേപോലെ ചെറിയ പ്ലാവ്ല്ല്ലേ നമ്മള് വേഗം കായ്ക്ക്ണ ചെറിയ പ്ലാവ് പ്ലാവ് പറഞ്ഞ്ട്ട് അത് രണ്ടർണ്ണം വാങ്ങി അതും വെച്ച്ക്ക്ണ് അതൊക്കെ ഇണ്ടാവ്ണ്ട് പക്ഷെ കായൊന്നും ആയി ട്ടില്ല
കായക്ക് എത്തിത്തൊടങ്ങിട്ട്ണ്ടാവില്ല ലേ ഇവിടപ്പ ചാമ്പയ്ക്കെ അട ടക്കപഴം അങ്ങനത്തൊക്കെ ചക്കീം മാങ്ങേ അങ്ങനത്തതൊക്കെ
ആഹ് എന്നാ ശരിട്ടോ എന്നാ പിന്നെ വിളിക്ക ന്ന ശരിട്ടോ പിന്നെ വിളിക്ക